ആഹ് ഹലോ ആഹ് കേക്ക്ണ്ട്
ആഹ്
ആഹ് ഫുഡ്‌ ശ മുളച്ച മീൻ വാങ്ങയില്ലന്ന് പച്ച കറി വെജിറ്റബിള
ആഹ്
പിന്നെ കുട്ടികളൊന്നുല്ല ഓ സ്കൂള് പോയില്ല
ആ അതാണ് പിള്ളേരൊക്കെ എന്തിന് പഠിക്കുന്നെ
യു പി സ്കൂളാ ഏഴ്, നാല്, ഒന്ന്. ഞങ്ങടെ സ്കൂ
ആ
ഉം അതാ എങ്ങനെ
അല്ലെങ്കിൽ പിന്നെ ഭയ ഞാ പേടി
ആ
വേറാരുല്ലേ ക്ക്യ വീട്ടില്
ഞാനിപ്പ ഇന്റെനാത്തൂ
ആ ആ ഉം ചെറിയകുട്ടികളാകുമ്പംനമ്മള് തന്നെ വേണ്ട്യെരോലോ?
കെടന്ന് ഒറങ്ങ
ഒറങ്ങുവോ? ഒറക്കം കൊറവാ? രാത്രി ഒറങ്ങോ? രാത്രി ഉം
ചില ദിവസത്തിപാട്
ആഹ് എന്തേ ഭക്ഷണം ഫുഡും കൊടുക്കലൊട്ങ്ങിയോ? ഇല്ല കൊടുക്കണം ഇനിയിപ്പം ആറു മാസം നാലു മാസം ആയില്ലേ പാല് ആ കൊടുക്കാം. പഷെ പാലെന്നാണ് നല്ലെ ആറുമാസം വരെ കൊടുക്കാനുണ്ടെങ്കില് പാലന്നാണ് ന തടിണ്ടാള് ഹം പ്രതിരോധഷേശ് യോ നമ്മള് ഭക്ഷണം കൊടുക്കലൊടുങ്ങുമ്പളാണ് അസുഖങ്ങളും
ആഹ് കൂടുന്നത്
വരാൻ തൊട്ങ്ങ കഫ കെട്ട് അലതൊക്കെ തോളം എത്ത്ണോട്ത്തോളെത്ത്യാ നല്ലതാണ്
ഉം ആഹ്
പശുപ്പാലൊക്കെ കൊടുക്കുമ്പള ഉം രണ്ടു പാലും കൂടി രണ്ടും പാലന്നാണ് നല്ലോന്ന് മനഷ്യൻ്റെ പാലും മറ്റേപാലും ഒരു എന്താ പ്രശ്ന പറഞ്ഞേക്കാം കൂർകൊക്കാൺലേ കൊടുക്കാലേ നാല് മാസം ആറുമാസൊക്കായിട്ട് കുർക്ക് ഇങ്ങളൊക്കെ നാട്ടക്കൊക്കെ എന്തൊക്ക കൊടുക്ക ചെറിയ മക്കക്ക് അറീലലേ നമ്മളെവ്ടെ മെയിന് മുത്താറിയാ കൊടുക്കാ മുത്താറി അ എന്തുവാ മു മുത്താറി അറിയില്ല മുത്താറിൻ്റെ വേറെ പേര്പ്പ എന്താ രാഗിന്നാറിയും റാഗി അറിയാം ആ അതെന്നെ മറ്റേ നമ്മടെ കടുവ അതന്നെ കടുകുപോലെക്കും കണ്ടാല്
അ ആ സംഭവം അതെൻക്കെറിയാം
അഅാ കാര്യായിട്ട് ഇവിടെ കൊടു അത് കൊടു കും നവര നവര നെല്ലി അതും അത് നവരനെല്ല് വാങ്ങാൻ കിട്ടും അഅ് നല്ല പോഷകള്ള സാധ ചോപ്പ് കളറാ പൊടിച്ചിട്ട് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കും ആ
നമ്മള് ഈ കഴിവ് പൊടിച്ചാണോ കൊടുക്കുന്നത്
പൊടിച്ച്‌യാ പൊടിച്ചാ ടേസ്റ്റ് കുറയും ഉണക്കി പൊടിച്ചാലേ ടേസ്റ്റ് കുറയും കൈയ്കി ഒണ ക്കെണ്ട് വെയിലത്ത്
അല്ല
എങ്ങനെ അമ്മള് കഴികട്ട് വെള്ളം ആ ഒന്ന് പൊതിർത്തണം അങ്ങനെ അടിക്കാണെങ്കിൽ ഒന്ന് നമ്മള് പൊതിർത്തി വെക്ക്ആ വെള്ളത്തില് കൊറച്ച് മണിക്കൂറുകള് ട്ട് വെക്ക്ആ ആ ആ തലേന്ന് ആ തലേന്ന് ഇട്ട്ച്ചാ നന്ന് ഉം അധികട്ടന്നാ ച്ച കേട് വരും ട്ടോ അധികട്ടെക്കേര്ത് ആ പുളിക്കും രാവിലെ ഇട്ട് വൈകുന്നേരക്ക അടിക്കിയാ മിക്സിയില് വെള്ളം കൊറച്ച് അടിച്ച് അടിക്കിയ ണ്ട് നല്ല അരിപ്പേൽ അരിച്ചാ മതി ചെറിയ കുട്ടിയൊക്കെ ആവുമ്പൊ വല്യോ മ്പോ അതെന്താണ് തവിടൊക്കെ തിന്നും ന്നാലും അധികായ ടേസ്റ്റ് ഉണ്ടാവൂല തവിട് അധികായാല് എന്നിട്ട് പി ഫുള്ള് നല്ല നൈയ്സ് പൊടി കിട്ടും പഠിച്ചാല് ന്നിട്ടൊന്ന് അവള ക്കുമ്പ തന്നെ കൊർച്ച് വെള്ളാവും ന്നിട്ടൊന്ന് കുറുക്ക് പോലാക്ക്യാ മതി പാലൊക്കെ കൂട്ട്യാ രസാ തേങ്ങാപ്പാലോ
അതൊക്കെ കൊച്ചുങ്ങൾ ഇപ്പഴെ കൊടുക്ക്
കൊച്ച്ങ്ങളൊട് വേണ്ടാകുന്നു നമ്മള് വെള്ളം പോലെ കാ ച്ചല്ലോ അയിന വല്ല്യോൽകൊക്കുടിക്കാന് ആഹ് അതൊക്കെ ഇടും ശർക്കരൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്കാവുമ്പം അതും തന്നെ ടെസ് കൊടുക്കാത്ത നല്ലേ പിന്നെ വലെ തിന്നാതാവും എങ്ങനെ ആ ആ കൊട് ക്കലും തൊട്ങ്ങിയാ പിന്നെ ഡെയിലി കൊടുക്കണോ കൊട്ക്കല് തൊട്ങ്ങ്യാ പിന്നെ അല്ല ഓൽക്ക് വെഷ്പ്പ് വരും രാവിലിറ വേകുന്നേരും ഡെയിലി കൊടുക്കണം കൊടുക്കൽ തൊടങ്ങിയാൽ പിന്നെ രാത്രിയൊക്കെ കൊടുക്കാത്താന്നല്ലേ വെയ്കുന്നേരം കൊടുക്ക രാവിലെ വൈകുന്നേര ണ്ട് നേരം കൊട്ക്കണം കൊട്ക്കല് തൊടങ്ങ്യാല് നല്ല സാധനാണ് മുത്താറിയിം ബ്ലഡ്ഡ് ഇണ്ടാവും വെല്ല്യോൽക്കും നല്ലതാണ് അത് ആഹ് രാഗി രാഗി നവര നെല്ല് നെല്ല് ഒര് ചോന്ന നെല്ല പാക്കെറ്റില് വാങ്ങാൻ കിട്ടൂ ഷോപ്പിലൊക്കെ ഇണ്ടാവും അല്ല അല്ല അതല്ല കുഞ്ഞ്യെക്ക്ണല്ല കൊർച്ചൊരൊർ പണതും പൊതിർത്തിം കഴിഞ് അടിക്കണം വെള്ളത്തിൽ കൊറച്ച് ഇട്ടച്ചിട്ട്
അതല്ല പ കണ്ടാ അറിയായിരിക്കും കേട്ടാ നിങ്ങവിടെ പറയുന്ന പേരായിരിക്കൂല
പിന്നെ ഒന്നൊരു കുന്നം വായക്ക അതൊക്കെ ഇ വിടെയൊക്കെ കൊടുക്ക അതൊക്കെ ദോണന്ത അത് കൊർച്ച് പണിയാ ഇ ണ്ടാക്കാന് പച്ചക്കായ ണ്ടല്ലോ എന്തോ ഒരു സീസ പഴാണ് കുന്നം പഴന്ന് പറിണേ അതെന്തോ വ വാട്ടി ഉണക്കല വെയി വാട്ടി ഓണക്കി ട്ട് ആ ഏത്ത ഏത്തക്കായ ന്നറഞ്ഞ നേന്ത്രപ്പായ ആവും ഇത് കുന്നം വായ കുന്നം വായക്കാന്ന് ഇവിടക്കൊക്കെ പറയ പഴം ന്നാണ് പച്ചയിലാണ് ചെയ്യ. പച്ച ആ അപ്പൊ റോബസ്റ്റ് റോബസ്റ്റ് ഒന്നുംല്ല വേറെന്തക്കും ന്നാണ് പച്ചേല് പുയിങ്ങി ഉണക്കല ന്തോണ് ആണ് അത് എനിക്ക് അത്ര അറിയില്ല ഞാൻ എൻ്റെ കു കുട്ടിയക്കൊന്നും അത് കൊടുത്തീല അനിയത്തിയൊക്കെ കൊടുത്തു നല്ല ഏത്തക്ക കൊടുക്കാ ഏത്തക്ക കുറച്ചൂടി വലുപ്പം വെച്ചാ നമ്മള് കൊടുക്കും മം ദി വാഴക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് മക്കക്ക് ക്ക് കൊടുക്കണതാണിത് നമ്മള് കുറുക്ക കുറുക്ക് ഉണ്ടാക്കി കൊടുക്ക അല്ല കപ്പൊന്നും അല്ല കുറുക്ക് ഉണ്ടാക്കിയിട്ട കൊടുക്ക ഇതുപോലെ തന്നെ ഉം. പിന്നെ സൂചിഗോതമ്പോക്കെ കൊടുക്കും ആ കുറുക്കുണ്ടാക്കിട്ട് കുറുക്കുണ്ടാക്കണ ചെറ കുറുക്കുണ്ടാക്കാൻ പാകമു- എന്താന്നോ ഡെയ്ലി അതെന്നെ കൊടുക്കുമ്പോ കുട്ടി മടുപ്പുണ്ടാവണേ മാറി മാറി കൊടുക്കണ ചോറ് കൊടുത്തേന് ശേഷം ആ ആ ഓരോ നാട്ടിലേക്കും ഓരോ ഇതാണ് ഫസ് ഒന്ന് അരിയാഹാരം കൊടുത്തു തുടങ്ങലുണ്ട് ഒരു ഒരു വറ്റൊക്കെ ഇപ്പൊ നഴ്‌സറിന്നൊക്കെല്ലേ അമൃതം ഇങ്ങളെ നാട്ടില് കൊടുക്കല്ലേ അമൃ അമ്യതംപ്പൊടി ആറു മാസം യാലും കുട്ടിക്കു കിട്ടുലോ അംഗൻവാടിന്ന് ആറു മാസമായാൽ അല്ലേ
അതെന്നെ ആറുമാസം ആവുമ്പോ നാല് മാ
ആ
നാലോ ആറോ ആറ്
ഭയങ്കര മധുരാണത്
ആ പക്ഷെ
പക്ഷേ മം എല്ലാരും അതേ കൊടുക്കൂലാ ചില കുട്ടികൾ നല്ലോണം തിന്നും ഇവിടെക്കെ പച്ച തിന്നു ആ വെയ്റ്റ റ്റ് കൂടുന്നതൊക്കെ പറഞ്ഞേക്ക നമ്മള് അറിയണനിലാലോ പാക്കറ്റിൽ വര നാണല്ലേ
ഉം
അമ്മേലുണ്ട് എന്തൊക്കെയായാലും കൂട്ടണൊന്ന് ഒക്കെ എന്നറിയൂല കുടുംബശ്രീലെ ആൾക്കാരൊക്കെ ഉണ്ടാക്കണ് ആ
ഒരു കവറാണോ ചോഞ്ചോ ന്താ
സൗണ്ട് കട്ട് കട്ട് ആവണിണ്ടല്ലേ കേട്ടില്ലേ സൗണ്ട് കട്ടുകട്ടായിട്ടാ കേക്കണേ ൻ്റെ പ്രശ്നാണോ അറിയില്ല ആ കുഴപ്പവെ അത് എത്ര റേഞ്ച് കിട്ടും മഴയുണ്ടോ ഇല്ല അന്ന് നല്ല മൂടല മഴയില്ല മൂടി നിക്കുന്ന് ഇവിടെ ഇവിടെ രാവിലെ നല്ല ഇതാരുന്നു വെയിലാരുന്നു ഇപ്പ ദാ മഴ പെയ്യുന്നു ആ മട അങ്ങനെ മൂടി നിക്ക മഴ കിട്ടീല്ല ഒന്ന് ഞാറി അങ്ങട്ട് പോയി വെയില് കഴിഞ്ഞ് ഇത്രം ദിവസം നല്ല വെയിലാരുന്ന് നല്ല വേറെ ഒരുമാതിരി ചാറി ചാറി ആ മൂഡലായാല് ഒരു ഇടങ്ങേറാണ് ഉം അതാണ് ചൂടും ഒക്കെ ഉണ്ടാവും ഓ അങ്ങനെ ക്ക കൂടുതല് വീട്ടിലാരൊക്കെ വീട്ടില് മക്കളും ഞാനും തന്നെയുള്ളൂ ഇപ്പം, ഹസ്ബന്റ് വരണം വിദേശത്താണ്. അടുത്ത് വരും വിസ് പോയ പിന്നെ ഉമ്മ ണ്ട് തൊട്ടടുത് ഇത്ത വീട്ടില് എന്റെ സ്വന്തം വീട് തന്നാണ്. ആ അത ഉമ്മ ഇവിടൊട് ണ്ട് വീട്ടില് ആരാ ള്ളേ ഉമ്മക്കല്ലേ? എ എന്റെ വീട്ടില് ഉമ്മ, വാപ്പ ആ ഒരു താത്തോം. ആ ആ പിന്നെ കെട്ടിച്ചോണ്ട് പോയടത്ത് പിന്നെ ഞാനും ഇക്കായും പിന്നെ സൗണ്ട് പോയെന്ന് തോണ്ട്. കേക്കുന്നുണ്ടേന് കൊറച്ച് കേട്ട് ഞാനും ഇക് ഇക്കാടെ ഉമ്മായും. ഉപ്പ ഇല്ല്യല്ലേ. ഇല്ല ഇല്ല. നന്നായിപ്പോട്ടെ നിന്നു കാണാം വിളി
ആ
ശരിയങ്കെ ആ ആഹ്